ഹലോ
ആഹ് ഹലോ കൊറേ നാളായി വിചാ വിളിക്കണംന്ന് വിചാരിക്കണു
ആഹ് ഞാനും അങ്ങോട്ട് വിളിക്കണന്ന് വച്ച് ഇരിക്കുവായിരുന്നു
ആഹ് പിന്നെ എന്തായി കല്യാണത്തിന്റെ കാര്യക്കെ പറഞ്ഞാരുന്നല്ലോ കല്യാണം ഉറപ്പിച്ചോ
ഓഹ് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവരിങ്ങനെ ഭയങ്കര ഡിമാൻടാന്നേ സ്രീധനോം ആഹ് ചുമ്മാ നമ്മളെ നമ് നമ്മളെ ഇത്രയും പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ വീട്ടുകാരല്ലേ
അതെ അതെ
ഉം അന്നിട്ട് ഇപ്പം അവര് സ്ത്രീധനം കൂടെ ഉണ്ടാക്കിത്തരണം എന്നൊക്കെ പറഞ്ഞാ
ആഹ്
ആഹ് ഇവര് ഭയങ്കര ഡിമാന്റ് അവർക്ക് സ്ത്രീധനം കൊടുത്തേ പറ്റത്തുള്ളൂ ആഹ് അങ്ങനൊരിത്
അങ്ങനെല്ലെ ആ അപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്ന ഈ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ ഫാമിലി വഴിയോ എങ്ങനെ മാട്രിമോണി വഴിയാ എങ്ങനെയാ ആലോചിക്കണ്ടത്
ഇങ്ങനെ ഒരു ബ്രോക്കറ് കൊണ്ടുവന്നതാ കല്യാണം അവര് തന്നെ ഇങ്ങോട്ട്
ഇപ്പൊ കൊറേ മാട്രിമണികളൊക്കെ ഇറങ്ങിയിട്ടില്ലേ അങ്ങനെ കൊറേ പേരൊക്കെ ആ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ മാട്രിമണി വഴി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു മാസ്സിലായിരുന്നു കല്യാണം ഞാൻ പറഞ്ഞുണ്ടായിരുന്നില്ലേ കഴിഞ്ഞാഴ്ച വിളിച്ചപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നുന്ന്
ആഹ് ആഹ് ആ കല്യാണത്തിനല്ലേ ആഹ്
ഓഹ് ആഹ് മാട്രിമോണിയില് സെർച്ച്‌ ചെയ്യായിരുന്നില്ലേ അങ്ങനെയാണങ്കില്
ഓഹ് നമ്മളീ ഈ മാട്രിമോണിയിലൊക്കെ ഇപ്പ ഭയങ്കര എല്ലായിടത്തും അങ്ങ് പൈസാ പിരിവാ ഇപ്പം ഞാൻ സത്യത്തിൽ ഈ കല്യാണം നോക്കുന്നേ ഇല്ലായിരുന്നു
ആഹ് കല്യാണം സത്യം പറഞ്ഞ് കഴിഞ്ഞാല് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചു നാള് ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യം അങ്ങനെ കല്യാണം വേണന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രം കഴിക്കാൻ നല്ലത് അപ്പൊ കഴിച്ചവരുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ നമ്മള് കേൾക്കണതല്ലേ സ്ഥിരം കേൾക്കുന്ന കാര്യല്ലേ
ആഹ് അതെ ഞാനത് പറയുന്നുണ്ട് നമ്മടെ വീട്ടുകാർക്ക് ഇല്ലാത്ത ടെൻഷനാ നാട്ടുകാർക്ക്
ഉ ഉ
അതാണ് പ്രശ്നം വീട്ടുകാര് പിന്നെയും പറഞ്ഞ അവർക്കൊരു ഇതുണ്ട് നാട്ടുകാര് അങ്ങനല്ല അവർക്ക് അവർക്കാണ് സങ്കടം ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല അപ്പൊ തൊടങ്ങും കല്യാണം ഒന്നും ആയില്ലേ മോളെ എന്ന് ചോദിച്ചിട്ട്
നമ്മളെ ശ്രദ്ധിക്കാതിരിക്കണം പ്പൊ കൊറ ഒക്കെ കൊറെ ആൾക്കാര് വെറുതെ ചോദിക്കുന്നത് തന്നെയാ അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കാണ്ടിരിക്ക നല്ലത് എന്നാ മാക്സിമം ഇപ്പ ജോലിക്ക് കേറിട്ട് രണ്ടു വർഷം ആയില്ലേ
ആഹ്
കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തില് ഉം എഹ് പറയണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത് ജോലി ക്ക് കേറിട്ട് ഇപ്പോ രണ്ടു കൊല്ലാ യി ഇപ്പോ
ആഹ് ജോലിക്ക് കേറിയിട്ട് പ കേറിയത് കൊണ്ടാണ് ഇപ്പൊ കല്യാണം ഇങ്ങനെ ആലോചന വരുന്നത് ആഹ് പക്ഷെങ്കും നമുക്ക് എന്നാലും നമ്മളുടെ വീടന്ന സ്റ്റേബിൾ ആവാതെ നമ്മള എങ്ങനെയെക്കെ കല്യാണം കഴിച്ചച്ച് പോുന്നേ
അത് ശെരിയാ
ഉം
അപ്പൊ നമ്മളും കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒറ്റയ്ക്ക ആവില്ലേ
അത് ശരിയാ അപ്പ നമ്മുടെ വീട്ടില് വേറെ ആക്കൾ ഇല്ലാത്ത കാരണം ആഹ പറഞ്ഞത് നല്ല കാര്യാണ്
ആ അപ്പൊ അങ്ങനെ നിക്കുന്ന ഒരാളെ അല്ലേ പിന്നെ കിട്ടണം അത് ആ ഇപ്പം സ്ത്രീധനവും ചോദിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നൊക്കെയ ആാണ് തീർന്നത് ഇപ്പം കണ്ടില്ലേ മറ്റേ ആ സൗ വിസ്മയായോ വിസ്മയം എങ്ങണ്ട നേരത്തെ ഇതുപോലെ
ആ ആ അതെ അതെ
മരിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാണെങ്കിൽ ഒരു കൊച്ചിനൊണെങ്ക ഇതുപോലെ കാറ വെച്ച് കത്തിച്ച് താമ യോട്ടൊന്നും പറഞ്ഞ് കാമുകിയുടെ കൂടെ പോാൻ വേണ്ടിയിട്ട് ഇവർക്കൊെ എന്താ അസുഖംന്ന് അറിയത്തില്ല സത്യത്തി
ഉം ഉം
ഉ കാമുകിമാരെ കാണുമ്പോഴത്തേക്കും ഭാര്യമാരെ വേണ്ടന്ന് വെച്ചിട്ട് പോുന്നൊക്കെ എന്ത്
പിന്നെ എന്തിനാ കല്യാണം കഴിച്ചേ എന്നാ പിന്നെ കാമുകിയെ കെട്ടിയ പോരാണ്
ക്കെ ശ അങ്ങനെ പറഞ്ഞ ന്യൂസ്കളൊക്കെ വ വണ്ട് പക്ഷെ അങ്ങനെ കുറ ന്യൂസൊക്കെ വരുന്നുണ്ട്
ആ നമ്മള് പിന്നെ കല്യാണം കഴിക്കാറ് ജീവിക്കാൻ പറ്റ
ആഹ പിന്നെ നന്നായി ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കായിരിക്കും ഏറ്റവും നല്ലത് നന്നായി അന്വേഷിച്ച് അപ്പ ചിലരെ അന്വേഷിച്ചാലും നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ കൊറെയൊക്കെന്ന് നമുക്ക്റിയാം എന്നാലും സമയവുമ്പോൾ ചിലപ്പോ നമുക്ക് അത അതിന്റേതായ ഇതില് കിട്ടന്ന് മാത്രം
അതെ സമയ ആവുമ്പോ എല്ലാം നടക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസത്തിലല്ലേ നമ്മള് തന്നെ ജീവിക്കുന്ന
അതെ അ കഴിഞ്ഞ ആഴ്ച ഞങ്ങള്ൾ ഒരുപ്പം ഹസിൽ വന്നിട്ടുണ്ടായിരുന്നു മഡലേ അതെന്താ അവര് പറഞ്ഞത് അര് എന്താ അവര് വേണ്ടെന്ന് വെച്ചതാ നമുക്ക് എന്താ ഇഷ്ടായില്ലന്നോ അങ്ങനെന്തോ
ആ അത് അവർക്ക് ഇതുപോലെ വീടൊക്കെ കണ്ടിട്ടേ അവർക്ക് അങ്ങനെ ആ അവരുടെ ആ ഒ ഇതിന് പറ്റിയതല്ല എന്ന് തോന്നി അതുകൊണ്ട അവര് വേണ്ടെന്ന് പറഞ്ഞേ
അതെ ആ് ആഹ് അപ്പ എന്റെ അടുത്തും ഇവിടെ വീ വട്ട പറയുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യം പറയുന്നുണ്ട് പക്ഷെ എനിക്ക എന്തോ പിന്നെഓര ഫ്രണ്ട്സിന്റെറെ ഒക്കെ കല്യാണം കഴിഞ് അവരുടെ വീട്ടന്റെ കാര്ങ്ങളൊക്കെ കേൾക്കുമ്പോ നുക്ക് കല്യാണം കഴിക്കാൻ തീര തോന്നണില്ല
ആഹ അതെ
എനിക്കിപ്പ ജോലിള്ള കാരണം അതിന്റെ ആ ഇതും ജോലിയും കാര്യങ്ങളും ഉണ്ട് അത് കല്യാണം കഴിചാ ഇനി കുറച്ച് ലീവും കാര്യങ്ങളും വരും പിന്നെ പ്രഗ്നൻസി അങ്ങനെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ പിന്നെ നമുക്ക്ത് കണ്ടിന്യൂ ചെയ്യാനും പറ്റ പറ്റില്ല അപ്പൊ നമ്മളെ മക്കളെ നോക്കണ കാര്യം അതൊക്കെ ആലോചിക്കുമ്പോഴാണ് കല്യാണത്തെ കുറിച്ച് ഇനി ചിന്തിക്കണോ എന്ന സംശയം പക്ഷെ ഇടെ എല്ലാരും പറയണ്ട് രണ്ട്‌ മൂന്ന് കൊല്ലത്തിലുള്ളിൽ എന്തായാലും ഇപ്പ തന്നെ യായി ഇരുപത്തെട്ട് വയസ്സായി അപ്പൊ ഇനി എനിക്ക് വീട്ടിലെല്ലാരും പറഞ്ഞ മുപ്പത് വയസന് മുമ്പ് എന്തായാലും മാരേജ് വേണം കല്യാണം വേണം എന്നാണ് ഇവിടെ പറയണ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ വരാണെങ്കിൽ സമ്മതിക്കാം എനിക്ക് അത്രേ ഉള്ളു
ഏറ്റവും നല്ലത് അതാണ് നമ്മുക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്ന ഏറ്റവും നല്ലത് എന്നും കേട്ട് ഇപ്പോഴത്തെ ലവ് മാരേജും കണക്കാം
അതേ ലവ് മാരേജ് ആയാലും അങ്ങനെയല്ല നന്നായി നമ്മുടെ വി വിധി പോലെ വരും
എല്ലാം ഉണ്ട് അല്ലേ ഉം എത്രാന്ന് പറഞ്ഞാലും ഒരു എത്രാന്ന് പറഞ്ഞാലും ഒരു ജീവിത അല്ലേ ഉള്ളൂ
അതെ
ഉം നമ്മുക്കാണെങ്കി അങ്ങനെ ഒരു ഇത് വന്ന്‌ കഴിയുമ്പഴേ മനസ്സിലാവത്തുള്ളൂ മറ്റുള്ളവർക്കേ
അതെ പിന്നെ മാരേജ് കഴിഞ് കഴിഞ ജോലി എങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഒരു ടെൻഷൻ പിന്നെ എന്റെ ഇപ്പൊ ക പ്രപ്പോസല് ഒരെണ്ണം വന്നിട്ടുള്ളത് മ്മടെ അവടെ അല്ല കൊറച്ചകലയ അപ്പൊ എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ജോലി തുടർന്ന് കൊണ്ടു പോണമെങ്കില് ഇവിടെ അടുത്ത് തന്നെ ശരിയാവണം അവിടെ അടുത്ത് ഉള്ള ഒരു പ്രൊപ്പോസല് നോക്കണം വെച്ചിട്ട പക്ഷെ ഇപ്പൊ വന്നതിന് വല്യ കുഴപ്പല്ല്യാന്ന് തോന്നിയ കാരണാണ് ഞാൻ ആ ഒരു സിൽ വേണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കണ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടായി
പക്ഷെ ആലോചിക്കുമ്പോ എല്ലാം ആലോചിക്കണം നമുക്ക് നാളെ
നോക്കണേ
അതെ നാളെ അവിടെ ചെല്ലുമ്പോ അമ്മായിമ അല്ലെങ്കിൽ നീ എന്തോ കൊണ്ടാ വന്നേ ചോദിച്ചാ തീർന്ന്‌ ജോലിയു ഇല്ല പിന്നെ അവര് മറ്റേ അമ്മായിമ്മമാരും എല്ലാരും കണക്കാ നമുക്ക് നമ്മൾ മാത്രേ കാണത്തുള്ളൂ
പ്പൊ ജോലിയാണ് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പെൺകുട്ടികളായ എന്തായാലും ജോലി ഇല്ലാണ്ട ഇ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ
ഉം അതെ
അപ്പ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിലാ ഉ ഫാമിലിയില് ഇത് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ള ഒരാരാൾക്ക് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യം നടക്കില്ലല്ലോ
അതെ ഇപ്പൊ സാധനങ്ങളുടെ വില തന്നെ കണ്ടോ എന്ത് വിലയാ സാധനങ്ങൾക്കൊക്കെ
അ പിന്നെ ഇന്ന് അവിടെ എന്താ ഭക്ഷണം വെച്ചേ
ഇന്ന് രാവിലെ ഇവിടെ കുറച്ച് ആ ഇത് പഴം കഞ്ഞിയായിരുന്ന്‌
അതെയോ ആഹ് ആഹ് എനിക്ക് പഴം കഴിഞ്ഞി ഭയങ്കര ഇഷ്ട ട്ടാണോ ട്ടാ എങ്ങനെയാ തൈര് കൂട്ടിട്ടാണോ പഴങ്കഞ്ഞി കഴിക്യാ
അതെ തൈര് ഒണ്ടാരുന്നു ഒണക്കമീൻ ഒണ്ടായിരുന്നു
കാന്താരി ണ്ടാ
ആ കാന്താരീം കൂടെ പൊട്ടിച്ചിട്ട് കഴിച്ച്
ഉം ഉം എനിക്കും പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടാ
ആഹ്
പിന്നെ ഞാൻ ടേസ്റ്റ് കൂടാവേണ്ടീട്ട് ഒരു ചൊവന്ന ഉള്ളി ഒണ്ടല്ലോ അത് ചതച്ചിട്ട് അതിലേക്ക് ചേർക്കും അന്നെട്ട് കൊറച്ച് തൈരും ഒരു വറുത്ത മീനും കൂടി ഒണ്ടെങ്കി അടിപൊളിയാ
ഉം അതെ അതെ
ഞാൻ ചെല ദിവസങ്ങളക്കെ രാവിലെ പഴങ്കഞ്ഞിയാ കുടിക്കാ
ആഹ് പഴങ്കഞ്ഞിയാ ഏറ്റോം നല്ലത്
അതെ പിന്നെ നിക്ക് ഫേവറിറ്റ് ഫുഡേതാ?
എനിക്ക് ബിരിയാണിയാ ഭയങ്കര ഇഷ്
ആഹ് എനിക്കും ബിരിയാണി ഇഷ്ടൊക്കെതന്നെയാ
ആഹ്
പസ്സേ വീട്ടില്ണ്ടാക്കുന്ന അത്രക്ക് പെർഫെക്റ്റ് ആവാറില്യാട്ടാ
ആഹ് അവരെന്തെങ്കി ആഹ് അവരെന്തെങ്കിലും ചേർക്കുന്നു
ത്തു പൂമ്പോ കിട്ടണ ബിരിയാണി ഒണ്ടല്ലോ
ആഹ് ആഹ്
ആ ബിരിയാണിയെനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മള് കഴിഞ്ഞ വാ കഴിഞ്ഞന്റെ മുമ്പത്തെ മാസല്ലേ നമ്മള് മറ്റേ റെസീനേടെ കല്യാണത്തിന് പോയി ണ്ടേന്നത് അപ്പോ ആഹ് ആ ബിരിയാണി അടിപൊളിയായിണ്ടാരുന്നുല്ലേ
ആഹ് അതെ നല്ല ടേസ്റ്റാര്ന്ന് അല്ലേലും മുസ്ലിംസിന്റെ നല്ല ടേസ്റ്റാണല്ലോ ബിരിയാണി
ശെരിയാ അവര് അവര്ടെ ഫുഡ് അടിപൊളിയാ അവര് പി അവര് വീട്ടില്ണ്ടാക്കാണെങ്കിലും നല്ല രസല്ലേ പ്പ ഒരു തവണ ഇവിടെ ആഹ് അപ്പറത്തെ വീട്ടിലെ ചേച്ചി ഇതുപോലെ ചേച്ചി ഇത്ത ഇത്താടെ ഭക്ഷണം നല്ല രസാ വിശേഷങ്ങളൊക്കെ വരിമ്പ ഇത്ത ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടരെ
ആഹ് ഇവടെ അടുത്തൊന്നു ഇല്ല അതുംങ്ങൊണ്ട് ഫുഡൊക്കെ
നല്ല രസായി ഇത്ത ഭക്ഷണം ഉണ്ടാക്കും ഇപ്പ കഴിഞ്ഞ പ്രാശ്യം നെയ് ചോറും ചിക്കൻ ഫ്രൈയായിട്ട് കൊണ്ടോന്നോണ്ടായി കഴിഞ്ഞ പ്രാശ്യ ആഹ് പെരുന്നാള്ക്ക് അവരെ വീട്ടില് ഭക്ഷണം വെച്ച്ങ്ങോട്ട് കൊണ്ടന്നരേ ഒക്കോ കൊണ്ടന്നപ്പ എല്ലാർ ഇഷ്ടായി ആഹ് ഞങ്ങളെല്ലാരും പറഞ്ഞു നന്നായിണ്ടേ
ആഹ് നല്ല ടേസ്റ്റായിര്ന്നല്ലേ
ഉം ആ ഒരു ഓൺലൈൻ കോഴ്സ് പഠിക്കണ കാര്യൊക്കെ പറഞ്ഞാര്ന്നല്ലോ
ആഹ് അത് നോക്കുന്നൊണ്ട്
ഉം ഉം
എടാ ഞാ ഇപ്പോ വിളിക്കാവെ അങ്ങോട്ടെ
ആഹ് ശെരി ശെരി